എന്ത് വിശേഷം കേൾക്ക
സുഖം സുഖം അങ്ങനെ പോണു പണി ഏകദേശം ഒക്കെ കഴിഞ്ഞഞ് ഇവിടെ ഇങ്ങനെ ഫോണ എടുത്ത ഫോണില് ചാർജ്ല്ല ആറ് ശതമാനേ ഉള്ളൂ അപ്പൊ എറെ ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട് അവളോട് പറഞ്ഞഞ് ഞാാന് വിളിക്ക പിന്നെ ചാർജിലാണ് ചാർജ് ഇല്ലാന്നൊക്കെ നിങ്ങക്ക് പേടിയ പിന്നെ കൊത്തിയിട്ട് അങ്ങനെ ചാർജിന ഇട്ടൊക്കെ വിളിക്ക
അതിന്റെ ഒന്നാമത് എന്താ പറയോ നമുക്ക് സ്പീക്കർ ഓൺ ആക്കാനും കഴിയും ഇല്ല അല്ലെ
അതെ അതെ സത്യാണ് അപ്പോൊ ചാർജനോടൊക്കെ വിളിക്കാ ഭയങ്കര അപകടമാണല്ലോ
ആഹ് ആ വിട്ടട്ട സോടി ന
ആഹ എന്താ പിന്നെ എന്താ പണി പണികളൊക്കെ കഴിഞ്ഞാ
ഓ പണികളൊക്കെ കഴിഞ്ഞച്ചാ ഞാൻ വീട്ടിലാണ് എന്റെ വീട്ടിലാണ് അപ്പൊ ഇവിടെ അടിച്ചിരിത്ത് എടുത്ത് കഴിഞ്ഞു പിന്നെ കിച്ചൺ ഡ്യൂട്ടിയ ഒക്കെ പിന്നെ അമ്മച്ചന്നോ
നി നിങ്ങളെ വീട്ടിൽ പോയാല എന്തായാലും
മടിയാണ് എടുക്കാൻ അങ്ങനെ എടുക്കാൻ വെച്ചാല് അ
ഹെൽപ് ചെയ്തക്ക കൊടുക്കുവോ
ആ് അടിച്ചരി തുടക്കും പിന്നെ പിന്നെ അവര് അടുക്കളയിലായിട്ട് ഞമ്മളോ അടുക്കളയന്ന് കഷ്ടപ്പെട്ടു ശരി
ആഹ് ആ അവിടെ പോയാ പിന്നെ ആ വാദം കാണലുണ്ടാവൂല അല്ലേ ഫുഡ് കഴിക്കുന്ന നേരെല്ലാത അെ ആ ഭാത്തക്ക് പോവല ഇണ്ടാവൂലാ ആ ആ ഇനിക്ക് അതുപോലെ തന്നെ ഞാനും ഏ പോയറി പോയാലും ഒന്ന് അക അടിച്ച രി തോത്തും അത്രേ ഞാനും ചെയ്യുള്ളൂ പിന്നെ അനിയത്തികളൊക്കെ ഉള്ളോണ്ടേ പിന്നെ അവരെങ്ങനെ രണ്ട മൂന്ന് അനിയത്തിുകളുണ്ട് അവരന്നെ ഓരോ പണിയെടുത്താലും പിന്നെ കിച്ചൺല് മ്മീ ഉണ്ടാകും അന പറഞ്ഞ പോലെ നമ്മളെ വീട്ടില് പോകുമ്പോല്ലേ നമുക്കൊ ഒരു റസ്റ്റൂള്ളൂ
അപ്പൊ ആ ഓലെ അപ്പൊ അന്നം കാണുമ്പോലെ വേക്കിലോട്ട് ല്ലെ ഇവിടെ ഇവിടെങ്ങനെ ഇന്ന പേ പിന്നെ ചെറ ചെറിയൊരു പേടയൊക്കെണ്ട് അതോണ്ട്
ആ അതുകൊണ്ട് ക്കാൻ മതിയാവുലേ ഹലോ